ഏ
പിന്നീ
ആഹ് ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ്
എന്താണ് പരിപാടിന്നിട്ട്
എന്താണ് നല്ല വിശേഷങ്ങള്
ഞാനിപ്പോ വണ്ടി അവര ചെക്കന്മാരൊക്കെ കളിക്കാൻ വന്നു ക്രിക്കറ്റ് കളിക്കാന് വണ്ടീ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത സ്ഥലത്തിന് ഒരു പാലാ ഓവർ ബ്രിഡ്ജിന്റെ ചോട്ടിലായിരുന്നു വണ്ടി ഇള്ളത് അപ്പൊ അതിന്റെ ചോട്ടിന്ന് ഇവിടെള്ള നാട്ടിലുള്ള പയ്യന്മാര് കളിക്കാ വന്നപ്പൊ വണ്ടി അവിടുന്ന് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി
ഓ എന്നിട്ട് നിങ്ങളും അവരൂടെ കൂടെ കളിക്കാൻ ചേരുമോ? ആ അങ്ങനെ അങ്ങനെ, പിന്നെ നിങ്ങളും അവര്ടെ കൂടെ കളിക്കാൻ ചേരുവോ കളിക്കുവോ?
കളിക്കണംന്നൊക്കെ ഇണ്ടായിരുന്ന് പ കളിക്കാൻള്ളരു മൂടില്ല.
കളിച്ച് കഴിഞ്ഞാ പിന്നെ
ആ കൊറേ കൊറേചെക്കന്മാരുണ്ട് ചെറിയൊരു സ സർവീസ് റോഡ് പോൽത്തെ ഒരു റോ റോഡാണിവിടെ ഐന്റെ മുകളിലിങ്ങനെ കളിക്കുന്നു രണ്ട് ഒരു സൈഡിവിടെ വൈ ഈ വയലിൽ
ആ വയലറിയാണ്ട് വയലറിയാത്ത മലയാളിയുണ്ടോ?
ഉം താക്കീട്ടൊന്നും ഇല്ല?
ഓ ഹോ ഹോ ഹോ
ട്രാക്ടറോണ്ട് ആക്കി വെച്ചിട്ടുണ്ട് ആ ഇല്ലില്ല ഇവിടെ വെള്ളൊന്നും കാണുന്നില്ല മഴ കൊറവല്ലേ ഇപ്രാവശ്യവും, ഞങ്ങളിപ്പോ വെള്ളിയാഴ്ച വന്നിട്ട് ഇതുവരെ മഴ കിട്ടില്ല ഇന്നലെ വൈകുന്നേരം ചെറുങ്ങനെ ഒന്ന് പെയ്തുപോയി.
ആ നമുക്ക് ഒരാഴ്ച ക ഒരാഴ്ച കണ്ടിന്യു മഴയാരുന്നു. ഹലോ ആ ഒരാഴ്ച കണ്ടി ന്യു മഴയായിട്ട് ഇപ്പ മൂന്ന് ദിവസായിട്ട് നല്ല വെയില് വെയിലെന്ന് പറഞ്ഞാ നമ്മടെയീ ഉണക്ക്‌ ഈ മാർച്ചേ ള്ള വെയിലില്ലേ? ആ അത് മാതിരി ഉള്ള പൊരിഞ്ഞ വെയില് ഞങ്ങളിന്നലെ ടൂ, അയ്യോ ഞങ്ങളിന്നലെ ടൂവീലറില് ഉച്ച സമയത്ത് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം പോയതേ ഒള്ളൂ പോയിട്ട് വന്നപ്പഴത്തെന് തലവേദ
ആ ഒന്നാമതെ ഈ ഹെൽമെറ്റും ചൂടും പിന്നെ റോഡിന്റെ ചൂടും എല്ലാം കൂടെ
ടും അ എല്ലാം കുടെയായപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാരുന്നു ആ അതാ ഞാൻ പറഞ്ഞെ പ്പ ഇന്നിപ്പ ഉച്ച കഴിഞ്ഞപ്പം ഇങ്ങനെ മഴക്കോളൊക്കെ ആയിട്ട് അതും ചൂ ഒരു ദിവസം മഴ പെയ്തില്ലേ നമ്മക്ക് വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റില്ല അത്രേം ചൂടാണ്.
ആ എന്റെത് പിന്നെ അങ്ങനെ മതില്ലട്ടോ പൊ ഓടിട്ട വീടാ
ആ ന്ന ഓടിട്ട വീട് നല്ല ചൂടാ ഓടിട്ട വീട് നല്ല സുഖമാണ്, അറിയാം എന്റെ തറവാട് വീടാണല് ല്ലെ അ് ഇപ്പങ്ങൻത്തെള്ള വീടുകളൊക്കെ അറിയത്തില്ല ആ മഴ പെയ്താലൊക്കെ നല്ല സുഖാണ് ആ ആ ആ ഇപ്പൊ ഈ തറവാ ട് വീടൊക്കെ കാണാന് കൊറവല്ലേ ഉം അത് അങ്ങനെ മെയിന്റെയിൻ ചെയ്തൊണ്ട് പോണം.
ഞങ്ങളവടെ വി ഇപ്പ തന്നെ ഫ്രണ്ടില് ഡോറ്ണ്ടാവൂല്ലേ നമ്മെ വീടിനെ തോക്കുന്ന ഫ്രണ്ടിലത്തെ ഡോർ ഇപ്പൊക്കെ ഡബിൾ ഡോറിലേക്ക്ന്നെ വന്നത് പണ്ടുള്ള കാലത്തില ഡബിൾ ഡോർ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഡോറായി
അതിന്റെ ഇടയ്ക്ക്
സ സിംഗിൾ ഡോറ ആും ഇപ്പൊ രണ്ടാമത്തും പഴയ ഫേഷനിലേക്ക്ന്നെ വാങ്ങിക്ക
ആ എന്നാ നമ്മുടെ നമ്മുടെ സിംഗിൾ ഡോറ പണ്ടൊക്കെ ഇങ്ങനെ ഡബിൾ ഡോറൊക്കെ ആയിരുന്നു ഇപ്പ എല്ലാം വക്കുന്നത് സിംഗിൾായിട്ട്
ആ പലതും പല ടൈപ്പ കൂടുതലും ഇവിടെ സിംഗി ഡബിൾണ്
ഡബിൾ ആണ് നമ്മുക്ക് ഇപ്പഴൊ ചിലവരൊക്കെ ഈ തറവാട് പണ്ടത്തെ തറവാട് വീട് മോ മോതിലൊ വെക്കല്ലേ ആ അങ്ങനെ ഉണ്ടാക്കുന്നവര് ഇപ്പഴും ആ പഴയ സ്റ്റൈലിലൊക്കെ നാലുകെട്ട് മോഡലും അങ്ങനെയൊക്കെ പല്ലേ ആഹ അങ്ങനെ ആഹ എന്നാ ആഹ ആ ആാ നമ്മുടെ നമ്മൾ അന്നേരം അങ്ങനത്തെ വീട് കണ്ടിട്ടുണ്ട് അതിന് രണ്ട് രണ്ട് ഡബിൾ ഡോറാണ് ഈ ഇപ്പോഴത്തെ പഴയ തറവാട് വീടില്ലേ ആ മോഡൽ ഇപ്പഴും ഉണ്ടാക്കുന്നുണ്ടല്ലേ
ആഹ ഉണ്ട് പിന്നെ വീട്ടില അങ്ങനെ ആരുുണ്ടാവില്ലല്ലോ കൂടി വന്നാ ഒരച്ഛനമ്മ രണ്ട് മക്കള് പണ്ടൊന്നും അങ്ങനെല്ലല്ലോ ഒരുപാട് ആൾക്കാരുണ്ടാവും വലിയ വീടായിരിക്കും
ആള് കുറവാണെ ലും വീട് ന്ന എല്ലാരും വലിയ വീടാണ്
വീടക്ക എന്റെ വീടിന്റെ അടുത്ത്ന്റെ ഒരാള് ഗൾഫിലാണ് അവര് വലിയ ബംഗ്ളാവ വീട് ഉണ്ടാക്കി അവര് ഇടക്കിടക്ക് ഇങ്ങനെ ആ ഇടക്ക് വരുവോ ഏ മാസത്തില് ഒരു രണ്ടു മാസം കൂടുമ്പം ഗൾഫിന്നി ങ്ങനെ വരും അവരെ വീണ്ടും അങ്ങോട്ടന്നെ പോവാന ആ ആയുവരി
വല്യ വീട് ഓ അതെ ഇപ്പഴെ ആ ഇപ്പങ്ങിഷ്ടം പോലെ നമ്മടെ റോഡിങ്ങനെ റോഡി പോകുമ്പം വലിയ വീടുകളെ എന്നു വച്ചാൽ ഈ ആഡംബര വീടുകളെ ഇഷ്ടം പോലെ വിക് ക്കാനായിട്ട് ഇട്ടേക്കുന്ന കണ്ടിട്ടില്ലേ ആ ആൾക്കാരില്ല ആ അവര് പൊ റത്തായിരിക്കും പിന്നെ കൊറച്ചാളു കഴിയുമ്പം തോന്നി ഇതിങ്ങനെ വെറുതെ ഇട്ടേക്കണ്ട അതമ്മള് ഒരു വീടായാലും താ താമസിച്ചില്ലേ അതു മൊത്തോം നശിച്ചുപോവും കെടന്ന് അനത്തെ ആളും അനക്കവും ആ അത് മെയിന്റനൻസ് ഒക്കെ ചെയ്തില്ലേലേ എത്ര വലയ വീടാന്ന് പറഞ്ഞാലുമതെ ആ അങ്ങനെ ഏ പ്പിച്ചിട്ട്. പോന്നോരുമുണ്ട് ഉം അങ്ങനെ വല്യ വല്യ വീടുകളൊക് ഒക്കെ വിക്കാനിട്ടേക്കുവാന്നെ അതെന്ന് വെച്ചാൽ അവരൊക്കെങ്ങ് വിദേശത്തായിരിക്കും ഇപ്പം ആദ്യം അച്ഛനുമമ്മേം ഇപ്പം മക്കളാ പോന്നെങ്കിലും അവര് പോയി സെറ്റിലായി കഴുമ്പം പിന്നെ അച്ഛനേം അമ്മേം കൂടങ്ങു കൊണ്ടു പോം അഛ ആ അവര് ജ ഒറ്റക്കിവിടെ നിക്കണ്ടാന്നും പറഞ്ഞങ്ങ് കൊണ്ട് പോവും അങ്ങനങ്ങനാവുമ്പ വീടുകളി ങ്ങനെ ഒഴിഞ്ഞു കിടക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ വീട് വല്യ വീടുകളെ ഒഴിഞ്ഞു കിടപ്പുണ്ട് പിന്നെ എന്നിട്ട് ആ പറമ്പ് ആ പറമ്പ് മൊത്തം അങ്ങ് കാട് പിടിക്കും പറമ്പ്മൊത്തമേ ആ കാടു പിടിച്ചിട്ട് ഇടയ്ക്ക് നി ഈ ഒണക്കു സമയപ്പൊ ഈ പാമ്പിന്റെ ശല്യം ഉണ്ടായിരുന്നെടാ ഭയങ്കരായിട്ട് ആ ആ ഒരുപാടുണ്ടല്ലേ പക്ഷെ ഈ വർഷം പാമ്പു കടിയേറ്റ് എല്ലാ പ്രാവശ്യോം മഴക്കാലം ആവുമ്പോഴായിരുന്നു ഇ പ്രാവശ്യം ചൂട് ഇപ്രാവശ്യത്തെ ചൂട് സഹിക് ക്കാൻ പറ്റാത്ത ചൂടല്ലാരുന്നോ ഉം ആ പാമ്പുകൾക്കൊന്നും മാളത്തിലിരിക്കാൻ പറ്റാത്ത അല്ല അങ്ങനെ നമ്മടെ നമ്മുടെ അടുത്തൊരു കൊച്ചിന് കൊച്ചു കൊച്ചാ പത്ത് വയസൊക്കെ ഉള്ളു കുഞ്ഞിനെ പാമ്പ് കടിച്ച് മരിച്ചെ അറിഞ്ഞില്ല പാമ്പാ കടിച്ചേന്ന് അങ്ങനെ മരിച്ച പോയോ ആ കുഞ്ഞെ ഹോസ്പിറ്റലിലൊക്കെ ചെന്നപ്പേഴത്തിലെ താമസിച്ചു പോയി പാമ്പ് കടിച്ചാന്നർഞ്ഞതുല്ല എന്തോ കടിച്ച് ആ എന്ത കളിച്ചച്ച കളിച്ചൊണ്ടിരുന്നപ്പോ കടിച്ചയാണ് അങ്ങനെ മഴയഅപ്പാം മഴയാുമ്പം അതാ മഴയാുമ്പോഴും വെയിലാുമ്പോഴും പാമ്പിനൊപ്പ ഒരു പേടിയാണ് രാതി അത് ഈ ഈ സന്ധ്യ സമയത്തൊക്കെ നമ്മള് വീട്ടിലോ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴേ അത് ഈ പാമ്പുകൾ എപ്പോഴായാലും സഞ്ചരിക്കുന്നേ ചുവരനോട് ചേർന്നാണ് ആഹ എപ്പഴും സഞ്ചരിക്കോ ആ അപ്പ നമ്മള് ഓ കഥ കഥങ്ങോട്ട് തോന്ന ചൗട്ടുന്നേന്ന് കുഞ്ഞ് അങ്ങനാണ്ട് പൗട്ട്യതായിരിക്കും.
ഉ നമ്മള് ചവിട്ടി പോലൊക്കെ എന്ത ചെയ്യും നമ്മൾ അറിയാതെ അല്ലാതെൊന്നും ചെയ്യില്ല
ഇത് രെണ്ട്‌ രീതി കടിക്കുംല്ലേ പാമ്പുകള് അന് നമ്മള അതിനെ ചവിട്ടി അന് നൊന്തു കഴിഞ്ഞ കടിക്കും അപ്പോൾ നല്ല വിഷം എക് വ അയിന് അത്രയും നൊന് വേദനിച്ചിട്ടില്ലേ അത് കടിക്കുന്ന പിന്നെ അല്ലാതെ കടിക്കുന്നതെന്ന് പറഞ്ഞാ ഫുഡആണെന്നും പറഞ്ഞത് കടിക്കുന്ന അതി അങ്ങനെ കടിച്ചാ നമുക്ക് വിഷംഎക്കത്തില്ലന്ന് പറയാം ഉം ഉം നമ്മുടെ പരിസരത്തൊക്കെ ഇഷ്ടംപോലെ കാടൊക്കെ ഉണ്ട് പാമ്പൊക്കെ വരും
ചിലപ്പോ അതുകൊണ്ടായിക്ക് ചിലവരൊക്കെ രക്ഷപെട്ടുന്നുണ്ട് പറ
ആ അതന്നെ പാമ്പ് കടിച്ച് പാമ്പ് കിടിട്ട് എല്ലാരും ഒന്നും മരിക്കുന്നില്ല ഒരുപാട് വെഷ ഒള്ള പാമ്പും ഉണ്ട് വെഷം ട്ടും ഇല്ലാ ത്തമോൻ പോവ്ണ്ട് ആ ഈ അ നമ്മളൊക്കെ അണലി എന്ന് പർ ന്ന പാമ്പിനെ അറിയാമോ കേട്ടിട്ടുണ്ടോ ആ അതൊക്കെ കടിച്ചാ ഭയങ്കര ഡൈൻ
ആ അണലി കടിച്ചാൽ എന്താ ഉടനെ മര
ആ ഉണ്ട് അണലിയെ ഹ് ന്ന് പറഞ്ഞാ അതിങ്ങനെ മണ്ണില് പൊതഞ്ഞ് കിടക്കത്തേ ഒള്ളു മണ്ണിന്റെ അതേ കളറുവാ അറി ത്തു ഇല്ല അത് ഇങ്ങനെ കെടക്കുന്നത് ആ പിന്നെ അതിനൊരു പ്രത്യേകതയുണ്ട് അത് പതുങ്ങി ഇരുന്ന് കടിക്കെ ചെയ്യും അയ്സ് അതിനെ തിരിഞ്ഞ് ഏത് ഡിഗ്രിയിലും തിരിഞ്ഞു കൊത്താനുള്ളരു ഇത്ണ്ട് അങ്ങനെ ഒരു പ്രത്യേകത ഇണ്ട് അണലി പക്ഷെ മൂർഖനൊക്കെ അങ്ങനെ അല്ല അതിന്റെ നേരെ വരുന്നവരെ കൊത്തത്തോള്ളു ഹലോ മൂർഖനെ കണ്ടിട്ടുണ്ടോ ഞാനും കണ്ടിട്ടുണ്ട് പത്തി വിടർത്തി നിക്കിന്നെ കണ്ടിട്ടുണ്ട് ആ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ പോയപ്പ അണ മ ഒര് മതിലെന്ന് മതിലല്ല കയ്യാലേന്ന് പറയും അറിയാമോ കയ്യാലേന്ന് പർഞ്ഞാ മതില് പോലുള്ളത് മ ആ അങ്ങനെ പർഞ്ഞാ നമ്മൾ കയ്യാലാന്നാ പറയുന്നെ അതിന് ഈ മണ്ണ് വെച്ച് അ മണ്ണ് വെ ച്ച് മതില് കെട്ടും
ആ മനസ്സിലയി ചളിയിലിങ്ങനെ താക്കീട്ടാ
ആ ചെളിയും മണ്ണും ഒക്കെ വെച്ചിങ്ങനെ പൊക്കത്തില് കെട്ടും ഇപ്പ അങ്ങനെയൊന്നും കാണാൻ ഇല്ല എല്ലാരും ഇപ്പങ്ങ് ആ പണ്ടൊക്കെ അങ്ങനായ്രുന്നു കയ്യാലേന്ന് പറയും ഒരു വസ്തുവിനൊക്കെ ഇങ്ങനെ അതിർത്തി തിരിക്കിന്നെ അങ്ങനെ ആർന്നു ആ അങ്ങന ഈ കയ്യാലെടെ അരുവിന് ഇങ്ങനെ പത്തിവിടർത്തി ഇങ്ങനെ നിക്കിന്ന് അങ്ങനെ നമ്മൾ കണ്ടതാ മൂർഖനാ അന്നേര പറഞ്ഞ ആൾക്കാര് പറഞ്ഞു അത് മൂർഖനാന്ന് പക്ഷെ ആൾക്കാരൊക്കെ ഓടി വന്നൾപ്പഴ്ത്തേനും നമ്മളിങ്ങനെ ഉ പറഞ്ഞഴ്പ്പത്തേനെ ആള് വന്നൾപ്പഴ്ത്തേന് അത് ഓടി അങ്ങ് പോയി അത് പെട്ടെന്നങ്ങ് രക്ഷപ്പെടും പ്പ പാമ്പിനെയൊക്കെ പിടിച്ചാലുവെ എ് അട് ത്തെ കാട്ടുകളി കാട്ടിൽ കൊണ്ട് വി ഇടുവല്ലേ ചെയ്യ്ന്നത് ആ ആ കാട്ടിലേ കൊണ്ട് വിടുന്നത് ആ ഇതാണ് ആ അവര് പറയുന്നെ അങ്ങ് ഉൾവനത്തിലാ കൊണ്ട് വിടുന്നേന്ന് പറയും
അത് വീണ്ടും തിരിച്ചു വരും അത് വല്യ കാര്യല്ലല്ലോ അ ആ സമയത്ത് അത് പോയി കിട്ടുന്നുണ്ട് വീണ്ടും വീണ്ടും നമ്മെടുത്തേക്ക് ആണല്ലോ വെരുന്നത് അവർക്ക് എന്തോ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പാണ് നാട്ടിലേക്ക് സഹിക്കാൻ പറ്റാത്ത
ഇപ്പൊ ആൾക്കാരെല്ലാം കാടെല്ലാം കയ്യേറി കയ്യേറിയിരി ക്കുവല്ലേ കയ്യേറുവ അന്നരംപിന്നെ പിന്നെ അവത് അവരെന്തോ ന്തെ അവരൊന്നും ജീവിക്കണ്ടേ അവര് അന്നരം നാട്ടമ്പ്രത്ത് ആഹ് ആൾ ആര് എടയിലോട്ട് വരും
പാടം കണ്ടില്ലേ പാടത്തെ പാടം പാടല്ലേ വയലൊക്കെ മണ്ണൊക്കെ നികത്തിട്ട് വീട്ണ്ടാക്ക എന്നിട്ട് എന്നിട്ട് എന്താ വെള്ളപ്പൊക്ക
ശരി ഓക്കെ ശരി ഓക്കെ